ആഹ്
കേൾക്കണ്ല്ലെ.
ആഹ് കേൾക്കാണ്ട് എന്താ കാട്ടണെ
എന്താണ് ഞാനിപ്പ ഇങ്ങനെ ഒരു ബുക്ക് വായിക്കാണ്
ബുക്ക്‌ വായിക്ക ഏതു ബുക്കാ സ്കൂൾത്തെ
ഏഹ സ്കൂൾത്തൊന്നുംല്ല ഇത്ങ്ങനെ കഥയാണ് നോവല്
വേറെന്ത് ഏത് ആ ആ ആ
അയ്യൊരു പോയട്രി കില്ലർ അറിഞ്ഞ ഒരു കൊലപാതകം അന്വേഷണം
ഏഹ് അങ്ങനെ
ആഹ സമയം കിട്ടുമ്പോ ഇങ്ങനെ വായിക്കും ഇല്ല കുറച്ച് കുറച്ചും കൂടി ഉള്ളൂ ലാസ്റ്റ്കെത്തി
അപ്പത്തി ഞൻ വിളിച്ചു
അതെ ന്റെ ഇടൽ കൊറെേ ഒക്ക വിളിച്ചു സാധാഗോള വിളിച്ചു
ആഹ ആ ആഹ് ചായ കുടിച്ചാ
ഇല്ല ചായയൊക്കെ കുടിച്ചണെങ്കിൽ അഞ്ചര ആവും
ആഹ് ഇജ്ജാ ചായണ്ടാക്ക
ഏഹ് ഇമ്മണ്ടാക്കും
കടി
കടി ഇന്നതുല്യ ഞാൻ ബേകറി ഉണ്ട് തോന്ന്ണ്ട് അത് മതിയറിഞ്ഞ്
കടി
കടിന്നൊത്തുല്യ വടെ ബേക്കറിണ്ട്.
ബേക്കറിക്കെ തിന്നണ നേരം എന്തലൊക്കെ കടി ഉണ്ടാക്കിക്കൂടെ വെറൈറ്റി.
അനിയിപ്പൊ ഒന്നിചൊരു ഇതില്ല ഇണ്ടാക്കാന്
മൂട്ല്ല്യേ.
ഇല്ല.
ഏഹ്, മൂട് പോയാ? ആഹ്, ആഹ്, ആഹ്, ആഹ്.
ഏ ഇനിയിപ്പോ നാളെ ക്ലാസൊക്കെല്ലേ. പ്പൊ എയ്താനൊക്കെ ഒര് ലോട്ണ്ട്. ഉം, നാളെ പരീഷ്യാണ്. പരീഷ്യാണ്.
അ...
എപ്പളാ എയ്താ ചോയിച്ചാല്, പത്തണ്യാവുമ്പളും പന്ത്ര ഞ അവള് അവിടെ കുത്തർന്ന് എഴുതും
എ തു. ഉം, ഉം
എയ്താനിര്ന്നാണ് വേ എയ്തിത്തീരും. പഷെ എയ്താൻ ഇരിക്കാനാണ് മടി.
ഇര്ക്കാനൊര് മടി.
ഉം അയ് എയ്താനും ബ വായിച്ചാനൊക്കെ ഇരിക്കാമട്യാ.
ഏഹ്.
എയ്താനും വായിച്ചാനൊക്കെ ഇരിക്കാമട്യാ.
മടി, മടി, ആഹ്.
ഊം, ക്ക് നാളെ പരീഷേണ്.
നാളെ...
ഉം.
ഏ,.... നാളെ മുതൽ തൊടങ്ങാണോ പരീഷാ.
പരീഷ കയ്ഞ്ഞാഴ്ച തൊട്ങ്ങീണ്. ഞ്ഞി നാളിം മറ്റന്നാളും കൂടിണ്ട്.
ആഹ്, ആഹ്, ആഹ്
ഉം.
പിന്നെ, ഉമ്മൊക്കെന്തേ?
ഉമ്മടാ അപ്പർത്ത്ണ്ട്. ഏഹ് ഞ്ഞാമ വന്ന്ണ്. അപ്പൊങ്ങനെ എളാമാനോട്ങ്ങനെ വർത്താനം പർഞ്ഞോണ്ട്ക്ക്ണ്ട്. അല്ല.
ഇപ്പാന്റെ അനിയന്റെ ഭാര്യലേ. ആഹ്, ആഹ്, ആഹ് ഭാര്യ.
ഇങ്ങള് എട്ത്തെട്ത്താണൊ വീടൊക്കെ? വീടൊക്കെ എട്ത്തെട്ത്താണ്.
ആഹ്, വീടട്ത്തട്ത്താണ്. ആഹ്.
ങ്ങട്ട്ങ്ങള് ചായട്ച്ചോ?
ഞാൻ ചായൊട്ച്ചിട്ടില്ല്യ. ചായ മഅ് രിബ് ബാങ്കൊട്ക്കും കുടിക്കാന്.
ഏഹ്.
ആഹ്. കടിയൊന്നുണ്ടാക്കിട്ടില്ല്യ. എന്തേപ്പണ്ടാക്കാ ച്ച് നിക്കാണ്.
ഉം ഹും, എന്നുണ്ടാക്കോ?
ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കും
ഉം
എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കും ഉം കടലപ്പുട്ട് അങ്ങനത്തൊക്കെ പിന്നെ പൊരിക്കടി ആഹ്
അത് എന്ത് പുട്ടാ
കടല ഇട്ടിട്ട് കടല വറക്ക നെലക്കടലെനീ
ആഹ് ആഹ
അത് വറക്ക, മണലിലൊക്കെ ഇട്ടിട്ട് വറക്ക. അരി വറക്ക, പിന്നെ ശർക്കര ഉരുക്ക. തേങ്ങ ചെരക. ന്നിട്ട് ഉരുക്കിയത് അരി പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം ഇതൊക്കെ.
ആഹ്.
തോലൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ടിട്ട് പൊടിക്ക.
ആഹ്.
ന്നിട്ട് പിന്നെ അരിമണി പൊടിച്ച്. തേങ്ങീം ഒക്കപ്പാടെ. ഒരു പാത്രത്തിക്ക് ഇടുത്തിട്ട് ഈ ശർക്കര വെള്ളം ഒഴിക്ക. ന്നിട്ടാണ്ട് കൊയക്ക. എന്നിട്ട് ഇങ്ങനെ ഉരുളഉർട്ട. അപ്പ ണ്ടിപ്പുട്ടായി കടലപ്പുട്ടായി നല്ല ടേസ്റ്റ. ആഹ് നമ്മളണ്ടിപ്പുട്ടൊക്കെ ണ്ടാക്കുലെ.
ഞാന്.
തൊന്നും തിന്ന്ട്ടില്ല.
ഇല്ല രണ്ടും തിന്നിട്ടില്ല രണ്ടും കേട്ടിട്ടുല്ല.
ഏഹ് ഞങ്ങളവടെക്കെ ണ്ടാക്കു ട്ടൊ നല്ല ടേസ്റ്റാണത്.
ഏഹ് ഞാതുവരെ കേട്ടിട്ടില്ല.
ഗ്യാസൊക്കെണ്ടെങ്കി നല്ല ഗ്യാസും കേറും.
ഏഹ്
ആഹ്.
അതന്നെ അപ്പൊ അങ്ങനെക്കെ. ക്കെങ്ങനെ പോണു.
ഞാന്. ഇതുവരെ കേട്ടിട്ടില്ല. അതെ ഞാൻ ചോയിച്ചേ.
ആഹ് ങ്ങളൊക്കെ പിന്നെ എന്തൊക്കെ കടിണ്ടാക്കാ പൊരിക്കടികള്. ഇങ്ങനത്തെ കടിയളൊന്നു ണ്ടാക്കൂല. ങ്ങള് മത്തൊക്കെ വെരഗോ.
മത്തനോ?
മത്തൻ.
ഇൻക്കറിയില്ല ഒരു തേങ്ങ കിട്ടാണ്ടാണോ.
ആഹ് ചെറു പയറ് മമ്പയറൊക്കെ ഇട്ടിട്ട്.
അങ്ങനെയല്ല ഇവിടെ തേങ്ങ ഇട്ടാണ്ട് ഇണ്ടാക്കും. ക്കലുണ്ട് തേങ്ങീം ശർക്കര തേങ്ങ ശർക്കര ഒക്കെട്ടുണ്ടാക്കലുണ്ട്.
ആ തേങ്ങ ശർക്കരകട്ടിട്ട്.
ആഹ്. പക്ഷേ അയ്ക്ക് ചെറുപയറ് മമ്പയർ അതൊന്നും ഇടലില്ല.
ആഹ് മമ്പയറാ ഇടാ മമ്പയറ്. ഉം
അതൊന്നുടലില്ല ചേ തേങ്ങീം. ശർക്കരകിട്ടാണ്ട് ണ്ടാക്കണ കാണ പക്ഷെ എനിക്കിഷ്ടല്ല ഞാൻ കഴിക്കല.
എന്തിന്
ഇല്ല.
ഉ
ഇനിക്കങ്ങത്തെ മധുരള്ള ഇതിനോട് അത്ര വല്യ താല്പര്യല്ല.
താല്പര്യല്ലേ.
ഉം ഉം ഇങ്ങനെ മധുരള്ള ഇങ്ങനെ കേക്ക്. ഐറ്റംസ് കേക്ക് തിന്നും പുഡിങ് അങ്ങനത്തക്കെ തിന്നും അല്ലാ. ത്ത മതിരല്ലീനോട് ഇകിഷ്ടല്ല.
ഏഹ് പുഡിങ് ഇണ്ടാക്കറീല ഇക്ക്.
ആഹ് പുഡിങ് ഇവിടെ ഇണ്ടാക്കല്ണ്ട് എടുക്കേടക്ക് ഉണ്ടാക്കും
എന്തീട്ടുണ്ടാക്കുക
പുഡിങ് പാലും കോൺഫ്ലവറും കൊഴച്ചിട്ട്
ആഹ് ആഹ് ആഹ് അതൊക്കെ തിന്നിണ്ടാണ് മറ്റേ അത് അനിയത്തിക്ക് കഫകേട്ട് ആരുന്ന്
അനത്തിയാണ് അയിന്റെ മെയിൻ ആള്
ആഹ് അതേല്ലേ അല്ല അല്ല
ആഹ് ഞാൻ ഉണ്ടാക്കില്ലെങ്കിലും ഓൾ ഉണ്ടാക്കൂ
അതെ ഉമ്മാക്ക് പിന്നെ അതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലെ നിങ്ങൾ ഉണ്ടാക്കൂല്ലേ
ആയും ഏഹ് ആഹ് അങ്ങനത്ത ഇണ്ടാക്കേണ്ട ആവശ്യല്ല
ഉം ഉം താത്തരു വന്ന വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുവോ
ആഹ് താത്താല് വന്നാലാണ് വെറൈറ്റി ഉണ്ടാവല്
ഏഹ്
ഓല് വന്നാ എല്ലാം ഉണ്ടാക്കി തെരും
ഉണ്ടാക്കിരുവോ
ആഹ് എല്ലാം ഉണ്ടാക്കി തരും ഓല് ഓരോ വരവിന് എന്തേലുമൊക്കെ സ്പെഷ്യല് ഉണ്ടാക്കിത്തരും
ആഹ്
ആഹ് അങ്ങട്ട് പോകുള്ളൂ അല്ലേല് വാങ്ങി തെരും
ആഹ്‌ ആഹ്‌ ആഹ്‌ ആഹ്‌
ആഹ് എന്തേലും ഇങ്ങനെ ഓർഡർ ചെയ്താണ്ട് ആഹ് ഓല് പൈസ ഓല് ഓഡർ ചെയ്യും അങ്ങനെ കഴിക്കും പിന്നെ വേറേം ഉണ്ടാക്ക
ആഹ്‌
ആഹ് ഓലും വന്ന് ഇങ്ങനെ ഓരോന്ന് ഇണ്ടാക്കും അത്ണ്ടാക്കല്ലേ ഇത്ണ്ടാക്കല്ലേ പറയും അങ്ങനെ ഓല് പിന്നെ ഉണ്ടാക്കും ഞമ്മൾ തിന്ന് തിന്നും ആഹ് നമ്മള് തിന്ന് സഹായിച്ചു കൊടുക്കും
അഹ് അഹ് അഹ്
ആഹ്
അവര് ഇനിപ്പോ സ്കൂളൊക്കെഞ്ഞ് ഓണത്തിന് പൂട്ടീട്ട് വരുണ്ടാവലേ
ആഹ് ഇനിപ്പൊ ഓണത്തിന് പൂട്ടിയിട്ട് വരുള്ളു ഇനി അടുത്ത ആഴ്ച വരുവോ അറിയില്ല
ആഹ് ആഹ് ആ അവരട്ടക്കാണ് വീട്ടിലൊക്കെ.
ഏഹ്
അവര് ഓറ്റെക്കാല ഏഹ്
ഏഹ് മക്കളൊക്കെ എവ്ടെ
മക്കകെടെണ്ട്
ഉം എപ്പ ക
ഒരാൾ ഉറങ്ങാണ് ചെറിത്ത് ഓര് ഇവിടെ ടി വി കാണാണ്
ങ്ങേ
കളിക്കാനൊന്നും പോവില്ല ടി വി അല്ലേ ഫോണ് ലാപ ടോപ്പ് ഇതൊക്കെ തന്നെ ആണ് പണി ഹെ
കളിക്കാൻ പോവാത്തെ
കളി കാന ഇപ്പൊ എന്റെ മൂത്തച്ഛന്റെ കുട്ടികൾ വന്നിട്ട് ഒരാളെ വിളിച്ചുകോണ്ടോണ്ട പക്ഷെ ഒരുപാട്ല്ലാരും കൂടെ എന്നിട്ട് ഇവിടെ കളിക്ക് ഇവിടെ എന്തൊക്കെയൊ കളിക്കാണ് പേർത്തൊന്നും പോവൂല
പുറത്ത് അല്ല എല്ലാരും വൈകുന്നേരം ആയാല് ആഹ് എല്ലാരും വൈകുന്നേരം ആയാല് പുറത്തു പോകൂല്ലോ
ആഹ്‌ പോയി ഇവിടെ പാടണ്ട് ഇപ്പൊ ഞങ്ങണ്ട് വന്നുകേറി ഇപ്പൊ വെള്ളമൊക്കല്ലേ മഴ പെയ്തിട്ടേ പേടിയല്ലേ കന്തളിക്കാനൊക്കെ പോകും
ആഹ്
ആഹ് അപ്പൊനല്ല ഇതൊക്കെണ്ടവുലെ ചളിയോ ഇതൊക്കെയല്ല ഇപ്പൊ മഴ പെയ്താ കാരണം
ആഹ്, ചളിതക്
അപ്പം പേടിയാണ് ഉക്ക ഉം
ഉം. ഹസ്ബൻഡിന് എന്താ ജോലി?
ഹസ്ബൻഡിന് ഇവടെ നാട്ടിലന്നേണ് പണി. ജോലി
ഹെ
തേപ്പ് പടവൊക്കെ ണ്ട്
ആഹ്
ആഹ് അന്റപ്പാക്ക്എന്താ ജോലി
ഇൻ്റെ ഇപ്പക്ക്അതന്നെയാണ് സെൻ്ററിങ്
സെന്ററിങ്ങ ആഹ് ആഹ് ആഹ് മെയിനാണ് ആഹ് മാറ്റന്നെ മെയിൻയിറ്റാ
മെയിനായിട്ടില്ല
ആഹ്
ഇങ്ങനെ കൂലിക്ക്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ ങ്ങനെ ഇപ്പ വരുമ്പോ എന്തേലുംക്ക കൊണ്ടരൊ
ഇപ്പ വരുമ്പോളോ
കൈക്കാന്
ചെല ദിവസം കൊണ്ടരും
ആഹ്
നേരം വെകി വരണസം കൊണ്ട് രും. നേരത്തെ വര്ണ അന്ന് ണ്ടാവലില്ല
ഉണ്ടാവല്ലേ ആഹ് ആഹ് ആ ആഹ് രാവിലെ നേരത്തെ പോയിട്ട്ല്ലേ
ആ ആറ് മണിയ ആകുമ്പോഴത്തിന് പോകും
പോവല്ലേ. ആ ആഹ്. അങ്ങൻ തന്നെ ഇബടെ എടക്ക് വെയില്ള്ളാണ് നേർത്തെ പോവും. ഇപ്പയ് എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ
ഏ, വ്ടെന്നും മഴയാലും വെയിലായാലും ആറണി ആവുമ്പം പോവും
പോവൂലേ
ആഹ്
ചെലവടത്ത് അങ്ങനെ ആണ്
ആഹ്
മഴത്ത ആവുമ്പോ പൊറത്താണെങ്കി പണിയെടുക്കാൻ പറ്റുല്യ ഉള്ളിലാണെങ്കി കൊഴപ്പല്ല്യ. ങ്ങനെ
ആഹ്
പിന്നന്ത
ഉ ഉ കോള എത്രായി നോക്കൊ
എന്നാ ശരി വെച്ചോ ഇജ വെച്ചോ
ആഹ്
ഉം